കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് പറഞ്ഞോ
ആണോ എന്തൊക്കെയുണ്ട്ന്ന് വിശേഷങ്ങള്
ഇന്നും മഴയൊക്കെ ഉണ്ട് പിന്നെ നല്ല വിശേഷം അവിടോ ആഹ് സുഖയിട്ടിരിക്കുന്നു സുഖയിട്ടിരിക്കുന്നു.
ആഹ് ഇവിടെയും എല്ലാരും ചൊ
സുഖായിട്ടിരിക്കുന്നു ഇരിക്കുന്ന ആഹ് ആഹ് രാവിലെ പുട്ടും കടലയായിരുന്നു.
ആയിരുന്നോ ആ കടല കടല എങ്ങനെ നമ്മള് സാധ വെക്കുന്ന രീതിയിലാണോ അതോ എന്തേലും പ്രത്യേക രീതിയിലാന്നോ വെച്ചേ
കടല തലേന്ന് വെള്ളത്തിലിട്ടിട്ടു കുക്കറിനകത്തിട്ട് വേവിച്ച് ചെറിയ ഉള്ളിയും കടലയും കൂടെ കുക്കർ വേവിച്ചിട്ട് സവാളയും തേങ്ങയും ഇഞ്ചി പച്ചമുളകും കാ കറി. വാട്ടി ആ പോടിം കൂടി ഇട്ട് ചൂടാവുമ്പോ അതിനകത്ത് തട്ടി ഇട്ടിട്ട് വേവിച്ചെടുക്കും. ഒ ഒരഞ്ച് ബിസിൽ കടല കടല ഞാന ചേർക്കത്തില്ല ഞാന് തേങ്ങ അരച്ച് ചേർക്കും
തേങ്ങരച്ച് ചേർക്കും അന്നേരം കുറുകല്ണ്ടോ കുറുകി വരോ.
തേങ്ങ നല്ലതുപോലെ അരച്ചു ചേർത്ത കുറുകി വരും കടല അരച്ചു ചേർത്ത കുറുന്ന് പറയുന്നതൊക്കെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ
ചെയ്തിട്ടില്ലേ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ പറയുന്നതേക്ക നമ്മള് കടലേ വേവി വിച്ച കടല് തന്നെ അരച്ചു ചേർക്കുമ്പോഴത്തേക്ക് കടലക്കറിക്കൊരു കുറുവാക്കം വരുവെന്ന് ആന്നോ ഏ തേങ്ങൊക്കെ മൂപ്പിച്ചട്ടെ കടിക്കാനായി
ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല അത് അത് തേങ്ങാ കൊത്ത് തേങ്ങ കൊ ആദ്യമേ തന്നെ കട വറുക്കുന്ന തേങ്ങാ കൊത്തൂട് ട്ടിട്ട് തേങ്ങാ കൊത്തും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടാ വാട്ടിയാ ഈ ആ കടല തട്ടിയിട്ന്നത്
ആണോ ഇത് അന്നേരം വേവൊക്കെ എത്ര നേരം കാണും
കുക്കറിനത്തൊര് ആ അൻ ഞ്ച ആറ് വിസിൽ അത് കടലയുടെ അനുസരിച്ച് നമ്മള് തലേ ഉച്ചക്കേ വെള്ളത്തി ഇടുവാന്നെങ്കിൽ അഞ്ച് വിസില് മതി ചെലപ്പം നമ്മള് മറന്ന് പോകല്ലോ അങ്ങനെ ആവുമ്പോ രാത്രി ആയിരിക്കും ഇടുന്നത് രാത്രി ഇട്ട ഒര് ആറ് ഏഴ് വിസില്
ആഹ് അന്ന് ഏ ആറ് ഏഴ് വിസിലൊക്കെ കേക്കുമ്പോത്തേനും കടല അങ്ങ് വേവോ ആ ആ അനേരം ഒര്ദിവസം വെച്ചാ ഇന്ന് തന്നെങ്ങ് തീരുവോ
ഇല്ല രണ്ട് ദിവസത്തേക്ക് കാണും
രണ്ടു ദിവസം കാണും
രണ്ടു ദിവസത്തേക്ക് കാണും
ആന്നേരം ഇന്നത്തെ കറി തീർ
ഇന്നത്തെ ഇന്നലെ വെച്ച ആയിര്ന്ന് ഇന്നലേം പുട്ടും കടലേം ആയിര്ന്ന് ഇന്നും പുട്ടും കടലേം ആയിര്ന്ന് നാളത്തേക്കിനിയില്ല നാളത്തേക്ക് ദോശ ഉണ്ടാക്കണം ദോശക്ക് അരിയും ഉഴുന്നൊക്കെ ഞാൻ വെള്ളത്തി ഇടാൻ പോവാ അതെ ദോശക്ക് ചമ്മന്തി അല്ലെ സാമ്പാറ് ഇവടേ മോ ചമ്മന്തിയാ അവര്ടെ അച്ഛനിഷ്ട്ടം പക്ഷെ മോക്ക് ചമ്മന്തി ഇഷ്ട്ടമല്ല സാമ്പാറോ അല്ലെങ്കില് സാമ്പാ അങ്ങനെ വല്ലോം വേണം
വേണ്ടുന്നേ നാളെ പിന്നെന്നേരം ദോശയും ചമ്മന്തി ആ ക്കിയാലോ
ദോശേം ചമ്മന്തിയാക്കാ ആഹ് പച്ചക്കറി ഉണ്ടോനോക്കട്ടെ പച്ചക്കറി ഉണ്ടെങ്കില് സാമ്പാറങ് വെക്കും
ആന്നോ
അ ഫ്രിഡ്ജിൽ എന്തൊക്കെ ഇരുപ്പ് ഉച്ചക്കത്തേ കൂടെ കാണും പിറ്റേന്ന് രാവിലത്തെ ദോശക്ക് മാവരച്ചാ രണ്ടു ദിവസത്തേക്ക്ക്കെട്ക്കും ഞാൻ
ആന്നോ അത്ര അങ്ങ് ഒരുമിച്ചങ്ങരക്കുവോ ആന്നോ എത്ര
രാത്രി രാത്രിൽ അരച്ചു വെക്കും രാത്രി ഒരു പത്തുമണിയാകുമ്പോ അരച്ച് വെക്കും.
അരച്ചു വെക്കും ആഹ് ഈ ദോശേടെ മാവരയ്ക്കുന്നേ പിന്നെ അളവെങ്ങനാ
ഒര് ഗ്ലാസരി അത് നമുക്ക്ണ്ട് ഒര്ഗ്ലാസ് അരിക്ക് ഒരര് ഗ്ലാസ് ഉഴുന്ന് ഇത് രണ്ടും സമാസമം രണ്ടായിട്ട് വെള്ളത്തിലിടും രൺ അല്ലല്ല രണ്ടായിട്ട് വെള്ളത്തിലിട്ട്ട്ട് ആദ്യം ഉഴ്ന്നരയ്ക്കും ഉഴ്ന്നരച്ച് മാറ്റി മാറ്റി വെച്ചിട്ട് പിന്നെ അരി അരക്കും പിന്നെ ഇത് രണ്ടൂടെ കൈ കൊണ്ട് സെയ്തിട്ട്, ആ, അടച്ചു വെക്കും, കൈ കൊണ്ട് നല്ലോം
ആണോ.
അരക്ക്ന്ന്, അങ്ങനെ, ചെയ്യുമ്പം, മാവ്, നല്ലോണ്ണം, പൊങ്ങിവരും.
ആന്നൊ, ഇതിന്റെ എടക്കുള്ള, വായുന്റെ, അംശം പോവാനും, കൂടിയാന്നൊ
ആ, വായുന്റെ, അംശം, പോവാനു കൂടിയ
ആന്നോ, ഇത് അന്നേരം, എത്ര നേരം, ഇങ്ങനെ അരച്ച്, വെച്ചേക്കും, രാവിലെ
രാവിലെ, രാത്രില്ല, ഒരു പത്ത്, പതിന പതിനൊന്ന്, മണിക്കകെ, അരച്ചു വെച്ചാല്, രാവിലെ ഒരു, എട്ട് മണിയാവുമ്പോ, എടുക്കും. ഹലോ.
അന്നേരം നല്ലോണ്ണംപൊന്തി വരുവോ
നല്ലോണം, പൊന്തിവരും.
ന്തിവരുംപിന്നെ അന്നേരംഎന്നു എന്തെങ്കിലുമൊക്കെ കാപ്പികൾ കാണുവോ
എന്നും, എന്നും, രാവിലെ, കാണും. ആ, ചെല, ചെല ദിവസങ്ങളല്ലാം കാണാം. എല്ലാർക്കും, കാപ്പി വേണം, ചെല ദിവസങ്ങളിൽ, ചില, ഞായറാഴ്ചകളിലോ അങ്ങനെ, ചില ദിവസങ്ങലിൽ, ഞങ്ങള്, പഴങ്ങഞ്ഞിയാക്കും, അത് പഴങ്ങഞ്ഞിക്ക്, ചീനി അങ്ങനെയൊക്കെ, തലേനത്തെ, ഉണ്ട ങ്കിൽ, അങ്ങനെ പഴങ്കഞ്ഞിആക്കും
അന്നേരം, പഴങ്ങിനക്കാണെങ്കിൽ, എ, വേറെ എന്തൊക്കെ, കറികളൊക്കെ, കാണും, ചീനി മാത്രം
ച്ച്, മീൻ, വറുത്തത്, മീൻ കറി, അച്ചാറ്, തൈര്, ചമ്മന്തി അങ്ങനെയൊക്കെ, ആക്കി, പഴങ്കഞ്ഞി ആക്കും. കാടെന്നു, വാ അതൊക്കെ, രണ്ടാഴ്ച, മൂന്നാഴ്ച കൂടുമ്പോഴങ്ങണേ, ഉള്ളൂ, വല്ലപ്പോഴും, അത് ചീനിയൊക്കെ, ഉണ്ടെങ്കിലേ, പറ്റൂ.
ആണോ, ചീന ഉണ്ടെങ്കില്, പഴങ്കന്നി, ആക്കത്തുള്ളോ ആ, ആ, പിന്നെ, ഇന്നന്നരം, ഉച്ചക്കത്തേക്കെ
ഉച്ചക്കത്തേക്ക്, ചക്ക ക്കഒക്കെുണ്ട്, മീൻകറിയുണ്ട് ചക്ക, വെച്ച് മീൻകറി, വെച്ച്, കുറച്ച് പുളി്ശേരി, ഉണ്ടാക്കണം..
ആഹ്, അന്നേരം, ചക്കയും, മീൻകറിയും, പുളിശ്ശേരിയാണ് ഉച്ചക്കത് ആഹ, എന്തൊരു മീനാ, കിട്ടിയന്ന
കൊച്ച്, മീന്, കായല്ല, കായല്ല കൊച്ച് മീന്
ആണോ, ആ, ആഹ്, കടലിൽന്നൊക്കെ, ഉള്ള മീനൊളൊന്നും, ന്നാങ്, ഇല്ലയോ നീ ആന്നോ, അന്നേരം, ഇനി കിട്ടാൻ, പാടായിരിക്കുവ അല്ലേ ആ, നിങ്ങടെ, അവിടെക്കെ, എപ്പഴും, മീൻ കിട്ടുന്നവെടവാന്നോ, അതോ, പാടാന്നോ കിട്ടാൻ
ആണോ, വീട്ടിൽല്ലാർക്കും മീനൊക്കെ, നിർബന്ധ
വീട്ടിലെല്ലാർക്കും, മീന്, നി, ഒരു ദിവസമൊക്കെ, മീൻ ഇല്ലെങ്കിലൊക്കെ, പോവും രണ്ട്, മൂന്നും ദിവസമൊക്കെ, മീനില്ലാതിരിക്കാൻ, പറ്റത്തില്ല
പറ്റത്തില്ല, ആ, താല്പര്യമില്ല
മ്മ ആ മുട്ട, ഇങ്ങനെ, ഒരു ദിവസം, അങ്ങനെ, മീൻ കിട്ടിയില്ലെങ്കില്, മുട്ട എടുക്കും. അതങ്ങനെ, അങ്ങനെ, വല്ലപ്പോഴും, പിന്നെ മാസത്തി, ഒരു വട്ടം, ചിക്കന ഇട്ട് പേടിക്കും.
വേടിക്കും, ചിക്കനാന്നൊ, എപ്പോഴും
ചിക്കനാണ്, കൂടുതൽ, മേടിക്കുന്നത്, ഉം
പിന്നെ, ആഹാരങ്ങളൊക്കെ, ഇങ്ങനെ പാചകം, ചെയ്യാനിഷ്ടമാന്നോ
പാചകം, ചെയ്യാൻ, ഇഷ്ടവാ, ഇനി, ഇന്നത്തെ, ചക്കയുടെ, ബാക്കി ക്കിയെല്ലാം, പറക്ക വെച്ചന്ന്, ചക്ക വറക്കണം ഉം, ചക്ക വറുത്തച്ചാല്, വറക്കാനായിട്ട്
ഈ, ചക്ക, വറക്കന്ന്, പറയുമ്പോഴത്തേക്ക, അതിന്റെ രീതി എങ്ങനെയാ.
ചക്ക ചെറുത ചെറുതായിട്ട് കീറി കീറി ഇട്ടിട്ട് കീറി കീറി എടുത്ത് വച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിചെന തിളക്കുമ്പം ഈ ചക്കവാരി ഇട്ടിട്ട് പകുതി മുക്കാലിങ്ങനെ മൂത്ത് വരുമ്പോ ഉപ്പ്നീര് ഉപ്പ് വരെ ഉപ്പ് നീര് ഒഴിച്ച് കിട് കിഡാ ന്നാവും അത് കൂരി തണുക്കുമ്പോൾ ടിന്നകത്തിട്ട് അടച്ച് വെക്കും
ആ ഞാൻ ചോയ്ക്കട്ടെ ഇ ഇ എണ്ണ രുഷ പിന്നെ അടുത്തവട്ടവും ചക്ക ഇടുമ്പോഴത്തേക്ക് ഉപ്പ് കൂടുതലായിരിക്കത്തില്ലയോ
ഇല്ലല്ല ഇല്ല അടുത്തവട്ടം നമ്മൾ ആദ്യം ഇടുമ്പോ ഇച്ചിരി തോന്ന പിന്നെ നമ്മൾ കുറച്ചേ ഇടും
കുറച്ചു ഇടത്തുള്ളൂ അല്ല ഞാൻ ചിലയിടത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മള് ച ക്ക എണ്ണയ്ക്കകത്ത് ഇങ്ങനെ വറുത്ത് വാരി വെച്ചിട്ട് അവസാനം ഉപ്പി ഇങ്ങനെ തളിച്ചു പോന്നായിട്ട്
അങ്ങനെ ഉപ്പ് തളിച്ചാല് ചിലപ്പോ തണുത്തു പോകും പിന്നെ ഉപ്പ് അവിടെ ഇവിടെയും കട്ടി പിടിച്ചിരിക്കും
ആണോ ഈ ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ വ വറക്കുന്നതിനകത്ത് ഞാനൻങ്ങന കണ്ടിട്ടുള്ള എണക്കകത്തോട്ട അങ്ങ് ഉപ്പുനീര് ഒഴിക്കാതെ അല്ലാതെ വറുത്ത് വെച്ചതിനകത്തോട്ട് ഇങ്ങനെ ഉപ്പുനീരൊഴിക്കുന്ന
അം ഞാനങ്ങനെ ചെയ്തിട്ടില്ല തണുത്ത പോവോന്ന് അറിയത്തില്ല ഞാാനിങ്ങനെ ചിപ്സ് ആയാലും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്
വരക്കാണ് ചിപ് ന്ന് പറയുമ്പോ കായയുടെ കായ വെച്ചിട്ടുണ്ടാക്കുന്നോ ആ അതെങ്ങനെയ ഉണ്ടാക്കുന്ന അന്നരം
അത് ചിപ്സ് പട്ടം പട്ടം പട്ടം അരിഞ്ഞ് ആ ഇതേ കണ അത് ചക്കരണംക്ക എണ്ണ മൂക്കുമ്പോ ഇതിനെ ഒട്ടിപ്പടിക്കാതെ ഇങ്ങെ മുറത്തിത്തിലെങ്ങാണം നിരത്തി അരിഞ്ഞു വെക്കണം ചിപ്സ് ആനങ്കിൽ താക്ബോ ഓട്ടി പിടിക്കും അങ്ങനെ അത് ചേർന്ന് പോകും അങ്ങനെ അങ് ഇതുപോലെ തന്നെ വറുത്ത് കോരി മുക്കാൽ ആവുമ്പോഴത്തേക്ക് ഉപ്പ്നീര് ഒഴിച്ചിട്ട് പിന്നെ നല്ലതുപോലെ ഉപ്പെല്ലാം പറ്റി കോരിയെടുക്കും
ആന്നോ ആ അന്നേരം അതും ഇങ്ങനെ ഇടക്കടക്ക് ഉണ്ടാക്ക ക്കുല്ലെ അ പിന്നെ ചായടെ നേര എപ്പഴാ
ചായയുടെ നേരം ഒരു നാൽ മണിയ ആവുമ്പോ
നാല് മണി നേരം ചായയ്ക്ക് കടികളൊക്കെങ്ങെനെ ഉണ്ടാ
ചായക്ക് കടികള് ഇല്ല കടികൾ അങ്ങനെ ഉണ്ടാകത്തില്ല പിന്ന ഇപ്പൊ ചിപ്സ്ണ്ടാക്കവാ രണ്ടൂ ദിവത്തക്ക അത് കാണുമല്ലോ ഈ ചക്കവറ്റില് പിന്നെ പിന്നെ ആരെങ്കിലുംറത്ത് ത്ത് കാണുമ്പോ ഒന്നങ്കിൽ വഴക്കപ്പം ബജി അങ്ങനെവല്ലതും മേടിച്ചൊണ്ട് വരും
മേടിച്ചുകൊണ്ട് വരും
ഇ ബിസ്ക്കറ്റോ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും
കഴിക്കും
ചായക്ക് എന്തെങ്കിലും കടി നിർബന്ധോ ഇവിടെ
ആന്നോ എല്ലാരും ഒക്കെ കാണോ ചായയുടെ നേരമൊക്കെ ആവുബായി
ആചായയുടെ നേരാമ്പോഴത്തേക്ക് എല്ലാരും വരും മോൾ വരും മോൻ വരും
അ അ അ ചായ എങ്ങനാ ഏല ക്കെ പിടിച്ചിട്ടിട്ടാന്നോ ഉണ്ടാക്കുന്നത് അതോ തേയിലപൊടിയങ് ഇട്ട് നേരെ അങ് ഉണ്ടാക്കുവാന്നോ
തേയിലപൊടി ഇട്ട കൊണ്ടാകത്തേ ഉള്ളൂ ഏലക്കൊന്നും അങ്ങനെ ചെലപ്പം ആരെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും ചായ കുടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ ഇലക്കെ ഇടും
ഏലക്കെ ഇടുവോ പിന്നെ ഉണ്ടാക്ക അക്കനൊക്കെട്ടെ ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം ഏതാ
എല്ലാ ആഹാരവും ഉണ്ടാക്കാൻ ഇഷ്ടവാ
ആണോ അല്ല കഴിക്കാൻ യെ ഏറ്റവും കൂടുതൽ തനിയ ഉണ്ടാക്കി കഴിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആഹാരം ഏതാ
ചക്ക ഇഷ്ടോ പിന്നെ മീൻകറി മീൻകറി തേങ്ങാ വറുത്ത ത്തരശ
ഓ മീൻകറി വെക്കുന്നോ ഈ തേങ്ങ വറുത്തെരച്ചന്ന് പറയുമ്പോഴത്തേക്ക് അതെങ്ങനെയാ
തേങ്ങാ തിരുമ്മി വെച്ചിട്ട് അതിനകത്ത് ജീരകം വെളുത്തുള്ളി കടുക് ഉലുവ ഇഞ്ചി ആ ചുവന്നുള്ളിെല്ലാം ചേർത്തിട്ട് തേങ്ങ വറക്കും. കറിവേപ്പിലേയും കൂടെ ചേർത്ത് തേങ്ങ നല്ലവണ്ണം വറ്ത്ത് അത് മൂ തേങ്ങ ബൗൺ നെ റാമ്പോ നിർത്തിയിട്ട് മൊളപൊടി, വല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ത്തിരിടും. ഇട്ട് അത് എളക്കി അങ്ങനെ അങ്ങിട്ട് ഇന്നെ ഇതാക്കി വെക്കും. അത് അരച്ച് മീൻകറി ഇല്ലല്ലല്ല തീ നിർത്തിയിട്ട് പൊ ടിയിടും. തേങ്ങയുടെ തീ നിർത്തിയിട്ടേ പൊടിയിടാവൂ.
ആന്നോ?
അല്ലെങ്കി കര്ഞ്ഞ് പോവും.
കരിഞ്ഞോവും ഉം ന്നട്ട് ഇത് മൂപ്പിച്ചിട്ട്
മൂപ്പിച്ചേല് ടിന്നകത്ത് കോരി ആറുമ്പോ ടിന്നകത്ത് കോരി ഇട്ട് വെക്കും. പിന്നെ കൊറച്ചെടുത്ത് മീൻകറിക്ക് മീനന്ന് പറ കേര അല്ലെങ്കി തേട് ഇങ്ങനെയൊക്കെയുള്ള മീന് മാംസം കൂടുലുള്ള മീന് കേര തേട് ഇതിനൊക്കെ ഇതിനാന്ന് കൊറച്ചെടുത്ത് അരച്ച് പുളിയും കൂടെ ചേർത്ത് കറി വെക്കും അതെ
ആഹ് അന്നേരം പിന്നെ ഞാൻ വിളിക്കുന്നുണ്ട് ആട്ടോ വിളിക്കുന്നുണ്ട് ആഹ് ശരി ശരി